ഹലോ? ഹലോ.
ഉം ഫുഡ്‌കഴിച്ചോ?
അലോ കേൾക്കണില്ലേ?
ആ കേൾക്കുന്നു ഇവടെ മഴയാണ്.
ആ ആ ഇവടെ വെയിലാണ്.
ഉം ഇവിടെപ്പം മഴ പെയ്യാൻ തുടങ്ങി
ഇവടപ്പന്ന് വെയിലിന്റെതാ കാണാന്ന് നല്ല മഴരുന്നു ഇന്നലൊക്കെ. പിന്ന എന്തക്കെണ്ട് വിശേഷങ്ങള്?
ഇങ്ങളെ വിശേഷങ്ങളൊക്കെതന്നെയാ ഫുഡ്‌ കഴിച്ചിട്ടില്ല ചെറിയ മോൾണ്ട് അപ്പ മോളിപ്പ ഒണന്നിട്ട് മോളപ്പം കെടത്തിട്ടുള്ളൂ.
ആ ആ
ആ ഇന്ന് നേരം വൈകി കൊറച്ച് പണികളിണ്ടായിനി. ലീവല്ലിരുന്നോ അപ്പ പിന്നെ കൊറച്ച് പണിന്റെ തെരക്കിലാണോരോതിലായിരുന്നു. അപ്പ പിന്നെ അയിലങ്ങനെ നിന്നിട്ട് ന്നാറുമാസായ മോള്ണ്ട് ആ ആറ് മാസായ മോള്ണ്ട്.
പിന്നെ വീട്ടിലാരുല്ലേ കുട്ടീനെ നോക്കാനും ഉമ്മയെ ആ
ആ ഉമ്മെണ്ട് ഉമ്മാക്ക്‌ ഉമ്മക്കോരോ പണിയിലാണ്. തെരക്കിലേ അപ്പൊ അങ്ങനായിട്ട്
ആ കുഞ്ഞ് കുട്ടികളായി കഴിഞ്ഞാ നേരം വൈകും വേകം.
ആ അതന്നെ നിങ്ങളെ വീട്ടില് കു